ആഹ കേ
ആഹ് കേൾക്കാം കേൾക്കാം
എന്തൊക്കെയുണ്ട് ആ എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷങ്ങൾ ഇങ്ങനെങ്ങ് പോവാന്നേ
തന്നെ ഹോബി ഹോബിയൊക്കെ എന്താ ചെയ്യാ ഒഴിവുള്ള ദിവസം ദിവസങ്ങളൊക്കെ
ഓ ഞാൻ വർക്കിന് പോയി ജോലിയുണ്ട്
ആ ആ ആ ജോലി കഴിഞ്ഞ് ഒഴിവുള്ള
ആതെ അതെ അതെന്നെ ശരി നീ ആരും വീട്ടിലെ പണികളോ തീരത്തില്ലല്ലോ
ആഹ അപ്പൊ വീട്ടത്തെ ആഹ
ഏറ്റവും കൂടുതൽ പണീന്ന് വെച്ചാ വീട്ടിലെ പണികളാ
ആഹ
അങ്ങനെ്ഓന്ന് പണികളെല്ലാം ങ്ങനെ പണികളെല്ലാം ചെയ്ത് ഇനി കുറച്ച് പണികൂടെ കിടപ്പുണ്ട് ഞാൻ പറഞ് ചക്ക കുറച്ച് ഇരിപ്പണ്ട് ചക്ക ഒരെണ്ണം ഇന്നലെ വേവിച്ചു ഇനി ബാലൻസ് ഉണ്ട് കുറച്ച് വറുത്ത് വെക്കാന്നോർത്തിരിക്കുക
ആഹ അത് നല്ലതാ വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റും
ചായക്ക് അതെ അതെ അതെ വറുത്ത് വെക്കണം
ആഹ പച്ചെ
ന്തോ
പച്ചച്ചക്കയാ നിങ്ങൾ ഇത് വെച്ചോ കൂട്ടാൻ വെച്ച ഓ ആ പിന്നെ ഉം പിന്നെ വർക്ക
അതെ അതെ അതെ
ആഹ ഞങ്ങൾ അങ്ങനന്നെ നിങ്ങൾ എങ്ങനെ ചക്ക വെക്കല്
ചക്കെങ്ങനെ വെക്കല്
ച കേട്ടില്ല ചക്ക
എങ്ങനെ വെക്കല്
ചക്ക പുഴുങ്ങി അങ്ങനെ വ ചക്ക പുഴുങ്ങുവല്ലോ നമ്മൾ തേങ്ങൊക്കെ ചതച്ചിട്ട് തേങ്ങ ചതച്ചും വയ്ക്കുമ്പോ അല്ലാതെ തേങ്ങാ പാല് എടുത്ത് കുല്ലേ നമ്മളെ
പാലെടുത്ത് വക്കും
ഇത് നല്ലതാ സൂപ്പറ ആ ടേസ്റ്റ് കി ട്ടോ അത് എങ്ങനെ വെക്കന്ന് വെച്ചാൽ നമ്മ തേങ്ങാപ്പാൽ നമ്മ തേങ്ങ ആ തേങ്ങയും ചേർക്കും ആദ്യ തേങ്ങ പാലെടുത്ത് ഈ ചക്ക നമ്മള് വേവിക്കുവല്ലോ ആദ്യം
ആ ആ
അന്നേരം ആ പാല് ഒഴിച്ച് ആ പാൽ അതേ തന്നെ വേവിക്കണം നല്ല ടേസ്റ്റ് വേവി കണം നല്ല ടേസ്റ്റ് ആയിരിക്കും അത്
ആ
മറ്റ നമ്മള് സാധാരണ ച തേങ്ങ ഒതുക്കി വെക്കുവല്ലോ ചതച്ചി കുഞ്ഞുള്ളില്ലാം വിട്ട് അത്പോലോ തന്നെ ചതച്ചി ച്ച് ലാസ്റ്റ് വച്ച് കടുക് പൊട്ടിക്കുവാണെങ്കിൽ കടുക് പൊട്ടിക്കാം കടുക ചെടി താളിച്ച് ഒഴിക്കും
അ ഞങ്ങ അങ്ങനെല്ല വെക്കൽ ഞങ്ങള് ചക്ക ആധികം നല്ലോ വേവിക്കോ
ഉം
എന്നിട്ട് പിന്നെ പച്ചമുളക് ഇട്ടക്കണ്ട് വേവിക്ക ഉപ്പും പച്ചമുളകും ചക്കി നല്ലോണം വേവിച്ചി ട്ട് ആ പിന്നെ പിന്നെല്ലോ കുത്തി ഉടക്കും ഓടിച്ചിട്ട് ആഹ് ഇങ്ങോട്ട് ഓടിച്ചിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും അരക്കും ജസ്റ്റ് ഒന്ന് കറക്കും ഇതിൽ ആഹ് അങ്ങോട്ട് അത് ഈ ഇതിൽ ചക്കൽ ഇട്ടക്കാണ്ട ഒന്ന്
വെള്ളം ഒഴിച്ചു വേവിക്കൂ
ച്ച് കാണ്ടല്ല ആ വെള്ളം ഒഴിച്ച് കാണ്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് ലൂസ് ആക്കും
ഓ ഓ ഓ
അച്ചിൽ നിക്കലേ കാരം അതൊന്ന് ലൂസ ആക്കും അവിടെ വിനയക്ക് കടകും മറ്റേ ചൊന്നുള്ളില്ലേ വറ്റൽ മളക് അതും കരവേപ് പിലെം തൂമ്പിച്ചിട്ട് ഇതിക്ക് പാരും നല്ല ടേസ്റ്റ അങ്ങനെ ഞങ്ങള് വെക്കലേ ആ ഞങ്ങള അങ്ങനെ വെക്കല്ലേ പക്ഷേ ഈ ഈ ഇത ങ്ങാ പാല് എടുത്ത് വെച്ചേ ഞങ്ങള് അങ്ങനെ വെക്കല്ലെട്ടോ
ആ തേങ്ങാപ്പാല് എടുത്ത് വെച്ചാ ആ ഈ നമ്മള് പച്ചവെള്ളം ഒഴിച്ചല്ലേ നമ്മൾ വേവിക്കുന്ന
ആ ആ
ഇതിനും വേദം തേങ്ങാപ്പാല് ഒഴിച്ച് വേവിക്കുമ്പോ കുറച്ചും കൂടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയി പക്ഷെ എന്നാ വെച്ചാ ഇച്ചിരി പണി കൂടുതലന്നേ ഉള്ളു
ആഹ് ആയിക്കോട്ടെ ഏതായാലും നമ്മള് വെറതെക്കെല്ലേ
അതെതെ അതെ നല്ലതാ
അങ്ങനെ പറ്റോ
എന്തോ പിന്നെ ഈ മറ്റേ അതെ അതെ അതെ പിന്നെ പഴുത്തതാണെങ്കിൽ
ആ
ശർക്കര പാവ് കാച്ചി അങ്ങനെ വെക്കുവോ
ആഹ് അവിടെ ഉമ്മച്ചയൊക്കെ ഉണ്ടാക്കി തരൂ ഞ ഞാൻ വെച്ച് നോക്കിയില്ല
ആ അങ്ങനെച്ച തേങ്ങാ ചിരണ്ടിട്ട് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ലതാ അടിപൊളിയാതും പിന്നെതിനൊക്കെ സമയം കണ്ടെത്തണം ഇതിനൊക്കെ വെക്കാൻ സമയം കണ്ടെത്തണം
ആ ഫ്രീയാന്ക്ക് വെക്ക
ആ അതെ അതെ അതെ അതെ പിന്നെ നമ്മ എനിക്കാന്ന് വെച്ചാ ഈ സാറ്റർഡേ ശെനിം ഞായറും അല്ലേ ആ കിട്ടുന്ന സമയത്ത് ചെയ്യണം ആ അതെനേ അതെന്നേ
ആഹ്
പിന്നെ
ഞാ പണ്യൊക്കെ മേം കയ്യുൻ്റെതേ പത്ത് മണിയാവുമ്പോത്ത്ന് എല്ലാ പണിം കയ്യും പിന്നെ വെറ്തെക്കല്ലേ ആ ഓൽ പോകുമ്പോത്ത്ന് പണ്യൊക്കെ കഴിയും പിന്നെ വെറുതെയിര്ക്കല്ലേ അപ്പൊ ഇങ്ങന് ത്തക്കോരോന്ന്ങ്ങെണ്ടാക്കി പരീക്ഷണങ്ങൾ
ചെയ്തോളൂ
മ് മെയ്നായ്ട്ട് അച്ചാറ്ണ്ടാക്കും അങ്ങന്ത്തെ
അച്ചാർ നെല്ലി മാങ്ങാച്ചാറൊക്കെ എങ്ങനെയിടുന്നേ
മാങ്ങച്ചാർ ചെറിയ വെളുത്തുള്ളിം ഇഞ്ചിയു പച്ച ച്ചമൊളകും ചെറ്താക്കി എരിയും
മ്മ്
ന്ന്ട്ട് പിന്നെ മാങ്ങിം അര്ഞ്ഞ് വെക്കും ചെറ്താക്കിട്ട് നല്ലെണ്ണ എടക്കും നല്ലെണ്ണേൽ കട്കും കൊറ്ച്ചൊരു ഉലുവീടും അത് പൊട്ടിച്ചിട്ട് കര്യേപ്പും പൊട്ടിച്ചിട്ട് ഈ എര്ഞ്ഞെച്ച വെള്ത്തുള്ളിം എം ഇഞ്ചിം പിന്നെ പച്ചമൊളകും അയിൽ ഇട്ടിട്ടു വാട്ടും ന്നട്ട് പിന്നത് ഒരു ചോവപ്പ് കളറാവൂലേ അപ്പൊ ഈ മാങ്ങിം അയ്ക്ക്ട്ട്ക്കാണ്ട് അത് നല്ലോം കൊറ്ച്ചൊന്ന് വയറ്റിട്ക്കും പിന്നയ്ക്ക് അച്ചാറും പൊടിം പാരും സുറുക്കി എടുത്തിട്ട് ഒന്ന് കൊറച്ചേരൊന്ന് തള്പ്പിച്ചും. അതന്നെ അങ്ങനെ അച്ചാ ണ്ടാക്കാ. ഞങ്ങളിവ്ടെണ്ടാക്കല്ട്ടോ പലരും പലേ രീതി
പല രീതിയില അത് തന്നെ തന്നെ.
ആ ഞാൻ എല്ലാ അച്ചാറും അങ്ങനെ ഇണ്ടാക്കല്
ഞാ വിനാഗിരി ഒഴിക്കും
ആ വിനാഗിരി ഒഴിക്കും.
മ്
മ് അപ്പളാ ആ ഒരു പുളി കിട്ടാന്, പിന്നെ അയ്ക്ക് കൊറ് ച്ച് പഞ്സാരടുട്ടോ എന്താച്ചാല് ആ എരു കുത്തല് ഒയ് വാവാന്. കൊറ്ച്ച് ഒര് രണ്ട് സ്പൂൺ പഞ്സാരട്ടാല്, ആ എരു കുത്തൽ ഒഴിവായി കിട്ടും അപ്പൊ നല്ല ടേസ്റ്റ്
പെൻസാര ഇടുവാണെങ്കി കേടായൊന്നും പോവ്ത്തില്ലല്ലേ? പക്ഷെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ, ഞാൻ പൻസാരങ്ങനെ ഇന്നേവരെ ഇട്ട്ട്ടില്ല കേട്ടോ
ആ ഞങ്ങള് ഞാൻ ഇടല്ണ്ട്. നല്ല ടേസ്റ്റാ അപ്പം വേറൊരു ടേസ്റ്റ് കിട്ടും നല്ല കുത്തല്ള്ള എരോ മൊളോ തൊക്കാവുമ്പൊളേ പൊട്യൊക്കാവുമ്പളേ ഒരുത്തിരി പൻസാരട്ടാല് ആയിൻ്റെ അയിന്റെ തന്നെ രുച്യന്നെ മാറും. ആ നല്ല അപ്പൊര് ഇത് തോന്നും നമ്മക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നും.
ഓ ഓ ഓ
ആ ന്നലെ പെര്ന്നാക്കൊക്കെവടെ ആൾക്കാര് വെന്നപ്പോം ഓൽകൊക്കെ ആ അച്ചാർ ഞാൻ ട്ടന്നെ കൊട്ത്ത് ഞാൻ അപ്പോ ഓൽകൊക്കെ ഇഷ്
ഇഷ്ടപ്പെട്ടെ മ്മ് ടെ മാങ്ങ ഇര്പ്പുണ്ട്. ഞാൻ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് വൈട്ട് വെക്കണം വൈകിട്ട് അച്ചാറ്ടണം.
ആ അച്ചാറുകളെങ്ങനെയാ പിന്നെ സുർക്ക ഒയ്ക്കൂലാ? വിനാഗിരി ഒ
അതെ ഓ ഒഴിക്കും ഒഴിക്കും വിനാഗിരി ഒഴിക്കും. അല്ല അതെ ഈ ആഹഹ് കടുമാങ്ങ അച്ച വല്ലെന്ന് ഈ വെളുത്തുളളിയും, ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ട്
കടുമാങ്ങേ?
അതെങ്ങനെയല്ലേ ഇടുന്നെ? ഏ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ രണ്ട് മൂന്ന് കടുവോ അങ്ങനെങ്ങാണ്ടോ
ആ കടുകും ഉലവിം പൊട്ടിച്ച്ക്കാണ്ട് അയ്ക്ക് പാരല്ലേ?
ആ അതെങ്ങനെയാ ഇട്ന്നേ?
അത് ഇൻകറീല. ഞാൻ ചെയ്ത് നോക്കീല്ല. പറഞ്ഞേട്ടിട്ടേള്ളൂ. ഞാൻ ണ്ടാക്കി നോക്കീല്ല. അപ്പൊ അങ്ങനെ പറ പറഞ്ഞരാനൊരു ഐഡിയല്ല.
നമ്മൾ ഇണ്ടാക്കി നോക്കിയാലല്ലേ അതറിയുള്ളൂ.
അതെ അതെ അതെ അതെ
ഉ വീടിന്റെ അടുത്തൊക്കെ പിന്നെ പെരുന്നാക്കൊക്കെ പോയിനോ വീട്ടില് എവിടെങ്കിലൊക്കെ?
പോയിട്ടുണ്ട്കൂടുതലും നിങ്ങ ഇതിന് പ ത്തിരിയല്ലേ ഉണ്ടാക്കുന്നല്ലേ?
അല്ലല്ലോ ഞങ്ങള് രാവിലെ ഞങ്ങള് പള്ളി പോകും, പിന്നെ വന്നിട്ട് ഞങ്ങള് ഭക്ഷണം ഉം ഞങ്ങൾ ബിരിയാണിയാ വെക്ക.
ബിരിയാണി ആ അല്ല രാവിലത്തെ കാപ്പി കൂടിയോ?
രാവിലത്തെ ഞങ്ങള് അങ്ങനെ അതിനായിട്ട് ഉണ്ടാക്കലില്ല. ഞങ്ങള് ബ്രെഡ് വാങ്ങും. കട കടായി ഒക്കെ ഉ ണ്ടാക്കും. അപ്പ ആ കടായിം കൂട്ടി ബ്രെഡും കൂട്ടിക്കാണ്ട് ചായുട്ച്ച്ട്ടാണ് ഞങ്ങള് പള്ളി
അതെങ്ങനെയാ ഉണ്ടാക്കുന്നെ?
കടായിയോ
ആ
കടായി കോഴി പൊരിച്ചിട്ട് കോഴി പൊരിച്ച് മാറ്റി വെക്കും
ഏതായിരുന്നു
കോഴിയെ ചി
ചിക്കന് കോഴിയെ പൊരിച്ചിട്ട്
റ്റി വെക്കും
ആ
എന്നിട്ട് ഉള്ളീം വലിയ ഉള്ളില്ലേ
ആ സവാ
ആ സവാള അത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതക്കിടുക്കും ആദ്യം വല്ലിയുള്ളി നലോ ഇട്ട്ട്ട് വയറ്റിട്ട് അയിക്ക് അഅ് നലോ കുറച്ചൊന്ന് സോഫ്റ്റ് ആകും വാടിക്കാണ്ട് അപ്പൊ ഈ ചത്ക്കി വെച്ച അവും കൂടി അയ്ക്കിട്ടിട്ട് തക്കാളി ഇടും പിന്നെ ക്യാപ്‌സിക്കുടും അത് നല്ലോ വാടി വരുമ്പോ പിന്നെ കുരുമുളക് പൊടി കുറച്ച് ബിരിയാണി മസാലാന്റെ പൊടി കുറച്ച് മറ്റേ കാശ്മീരി മുളക് ലേ ചുവന്ന കളർ കിട്ടാ അത്ഏ കുറ ച്ച് ഏലക്കൈ പിന്നെ പൊഏലക്കായി പൊടി ച്ചത് അതൊക്കെ ഇട്ട കാണ്ട് കു പിന്നെ വഴറ്റി എടുക്കും പിന്നെ ഈ തക്കാളി സോസ് ലേ
ആ
തക്കാളി സോസ് തക്കാളി നമ്മള് ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിലിട്ടിട്ട് അ രിച്ചിട്ട് അതയ്ക്ക് പാരും അവ്ടൊക്ക പാടെ മിക്സാക്കിട്ട് കൊറ്ച്ച് തൈരും ഒയ്ക്കൂട്ടോ ഇതീക്ക് പിന്നെ ഈ ചിക്കന് വേവിച്ച ചിക്കനെകെ കിട്ടികാണും നല്ലോന്താ അ അയ്ലിട്ട് വേവ്ച്ചെടുക്കും കൊറ്ച്ച് വെള്ളം ഒയ്ച്ചിട്ട് അയ്യു ആ അങ്ങനെ കടായി ഇണ്ടാക്കും ആ കടായിം കൂട്ടിക്കാണ്ട് രാവിലെ ഞങ്ങള് ബ്രെഡ് വാങ്ങും ആഹ് ബ്രെഡ് വാങ്ങീട്ട് ഞങ്ങള് പിന്നെ ആ ബ്രെഡും കൂട്ടി കുടിച്ചിട്ടാണ് ഞങ്ങള് പള്ളി പോവാ പള്ളി പോയ് വന്നിട്ടന്നെ ങ്ങള് ചോറൊക്ക ഉച്ചക്ക് പിന്നെ ചൊക്കെല്ലാരും വരും ഫ്രണ്ട്സ്
എല്ലാരും വരും അയ്ന് മുമ്പ് തന്നെ വന്ന് ബിരിയാണി ഒണ്ടാക്കണ അല്ലേ
ആ ഞങ്ങള് പള്ളിന്ന് വെന്നിട്ടാണ് ബിരിയാണി ഇണ്ടാക്കാ ഉച്ചകൊകെ അല്ലെ എല്ലാരും വരുള്ളൂ ഞങ്ങള് ചിക്കൻ
ചിക്കൻ
ബീഫ് ഉണ്ടാക്കും പക്ഷെ എല്ലാർക്കും ബീഫ് പറ്റിക്കൊള്ളന്നില്ലല്ലോ
അതെ അതെ അതെ
അപ്പ ഞങ്ങള് ചിക്കൻണ്ടാക്കും ചിക്കൻ എല്ലാർക്കും പറ്റുവല്ലോ
അതെ
അപ്പം ബീഫും വണ്ടിയക്ക് കൊടുക്കും പക്ഷെ മട്ടന് എ മട്ടവാങ്ങല്ല
ഉം ഉം
അങ്ങനെ എല്ലാർക്കും കൂടുലാരും വരും ഫ്രണ്സ്കളൊക്കെ ഹസ്ബന്റിന്റെ ഫ്രണ്ട്സും വൈഫോക്കെ വരും എല്ലാരും
ഇപ്പാടെ ആൾണ്ടാവും
ആഹ് ആഹ്
ആ
അങ്ങനെ
നിങ്ങള് ആ നിങ്ങക്ക് അങ്ങനെ ഇണ്ടാ ആ പോവൽണ്ടാവയ്ക്കാറല്ലേ
പോകും ഞമ്മളയാമ്പോ ഓണമാണ് കൂടുതലും ഓണത്തിന് സദ്യ ആ ഓകെ ഓകെ